എന്താടി ചോറ്ന്നിട്ടല് നോ മോളെന്തവിടെ വളെ ഞാനെ
ഉം എന്താല ക്ഷീണാ ആ ഉണ്ട് നല്ല ക്ഷീണുണ്ട് വർക്ക് ഇങ്ങനെ വരാണ് ഇപ്പൊ കിടന്നാപ്പ ശരിയാവില്ല
അവിടെക്കെടന്ന് ഓള് മൂത്ര ഒയിച്ചീന്ന്‌ അപ്പൊ പൊതപ്പൊക്കെ ഒന്ന് പറുപ്പും പൊടി ഇട്ട് രണ്ട്‌ന്ന ഒളുമ്പി ഇറട്ടച്ചിട്ടേ
ആഹ
ആ
ഉം പിന്നെ അതല്ലടി അവര് സാധനൊക്കെ ഓരോന്ന് കൊടുന്ന് വെച്ച എടുക്കുമ്പോ അധികം ബുദ്ധിമുട്ടുണ്ടാവും പെരുക്കാക്ക്
ഏ എന്താലെ പറഞ്ഞണ്ടാ ഇവിടെ സാനജ്ജി കൊ സാനജ്ജി കൊണ്ടിരുന്നല്ല എന്തിനാ
ചെലവിന് ആരാ തരുകന്ന് ചോദിച്ചുടെ അതിന്റെ
ഞാ ഒന്നും മുണ്ടില്ല പറയുന്നവരോടെ പറയട്ടെ പഠച്ചോൻ കാണണ്ടല്ലോ ആ വക്കാലത്ത വലല്ലാ എന്നാണ് പറഞ്ഞത് അത്രന്നെ അതില അപ്പുറത്ത ഇല്ല
അയിച്ചിട്ട് നമ്മള് പിന്നെ നമ്മമ്മോടൊക്കുമ്പ നമ്മള എന്താ ചെയ്യാ ഇ പരി ഇതെല്ലാ ചെിലവിനൊപ്പോ നമ്മള മാപ്പള
ഇന്നാളു അറിയാന ഇവിടെ നിക്കുമ്പോ മാപ്പ അതാണ് ഏ സ്വർണ്ണ സ്വർണ്ണം സ്വര്‍ണ്ണം എന്നുള്ള ചിന്ത മാത്രേ ഉള്ളൂ മാപ്പിളക്ക് ഏ ഒരു നോക്കണം എന്നുള്ളൊരു ചിന്ത തന്നേടിയാണ്
ഉം ഏതായാലും മേല ഇതൊക്കെ കന്നുകാലി പിന്നെ അവര് നല്ല രീതി നിക്കണ ഇതുണ്ടെങ്കില് നല്ല രീതി നിക്കുക അല്ലാതെ നിന്ന ദ വീട്ടിലോട്ട് വരാന്‍ നിക്കണ്ടക്ക ഒന്നി
അതിനുള്ള മ ഇത് തരല്ലെ റബ്ബേന്ന് ഞാ എന്റെ മാപ്പളേനോട് അടക്കം പറഞ്ഞു അയിനുള്ള വിധി വരല്ലേ
അഞ്ഞപ്പെ ഒരു പ്രസവവും കാര്യവും നമുക്ക് അതൊണ്ടാകുമ്പോഴാണ് നമ്മള് പെരക്കാര് വരാ അതന്നും വേണ്ട ഇല്ലെങ്കിലും വേണ്ടീല്ല. ഇവിടെ പിന്നള്ളോത്ത അല്ലഡീ നമ്മള് പ്രസവം കാര്യക്കെ ഉണ്ടാവുമ്പ നമ്മ ആരുംക്കെ ഹോസ്പിറ്റല്ക്ക് വരാനൊക്കെ ഇഞ് വേണ്ട ഇല്ലങ്ങി വേണ്ട. ആരെയും പൈസ കൊത്ത നിർത്തിയ ആ അമ്മായിന്ന ബരിയാണി ആ അമ്മായിയമ്മ അമ്മായിയമ്മ മതിയല്ലേ പൈസ കൊത്ത് നിർത്ത എന്നാലും വേണ്ടിട്ട ഒരാളെ പോകേണ്ട
നല്ല നല്ല പോലെ എല്ലടി ഫസ്റ്റ്ത്ത പ്രസവേ ഫസ്റ്റ്ത്ത പ്രസവം എന്റെ അമ്മായിമ്മ എന്നെ നോക്കി നല്ലോണം നോക്കിയേക്കണ് ട്ടാ
എന്റ അമ്മായിയമ്മേ അപ്പ എവടാ അവിടെ ആയിരുന്ന ഫസ്റ്റ്ത്തെ പ്രസവം
ആ അമ്മായിയമ്മഅന നോക്കിക്ക നല്ല രീയിലാണെന്നുണ്ടെങ്കില്
ആ
ഉ നമ്മളെ സ്നേഹിക്കാ അറിയണ പയ്യനെ നല്ല നോക്കിക്ക ആലോ വണ്ടിതെ ഉമ്മാന് നോക്കട്ടെന്നല്ല നോക്കീട്ടാ
ഏ
ഏ എന്റെ ചേട്ടന്
എന്നോട് പറയെ എന്റെ ആങ്ങളമാര് സ്വർണ്ണ എടുക്കുമ്പോ ഞങ്ങളോട് ചോദിച്ചിട്ട് എടുക്കാണെന്നുണ്ടെങ്കില്
ആ ശരി തന്നല്ല ആന്‍ക്കൊരു വാ
പൊതിയൊന്നും വന്നില്ല നല്ല എടങ്ങേറ്ണ്ട്
എടുക്കുമ്പം ഉമ്മാ ആഹ് ഇവര് അഹ് അനക് ചു എടി അനക്ക് എന്നാ ഒരു സ്വർണം എട്ക്കുമ്പോ അനക്കൊരു വാക്ക് ചോയ്ച്ചൂടേനി ഞാനിങ്ങന ഇവര് സ്വർണം ചോയ്ക്കുട്ടോ ബുദ്ധിമുട്ടിന്
അതിന് ഞ ഞാന് അറിഞ്ഞു ഫ്രീ അല്ലേ അതിനു എട്‌ക്കണത്
അപ്പൊ ഇങ്ങനെ അന്റെ സ്വർണ്ണം എവിടെയ്നീ ഇവിടെ, അന്റവിടെ വെച്ച സ്വർണ്ണം ഇജ്ജ് അറിയാതെ അവര് എടുത്തതാ.
ആഹ്
അപ്പ ഇങ്ങനെ ഇവര് ത് ഉമ്മാന്റട്ത്തു കൊടുത്തതായ്ന്
ആഹ്
ജജ്ജ് സ്വർണ്ണം എട്‌ത്ത്ക്കണ്ന്ന് എങ്ങനെ അറിഞ്ഞു പിന്ന.
പിന്നെ ഞാൻ ചോയിച്ചപ്പൊ, അത് ഓര് എട്‌ത്തരും പെരപ്പണിക്ക് എട്ത്ത്ക്കണ്ന്ന് പറഞ്ഞു.
ഇപ്പ അന്റെ അമ്മായിമ്മേനോട് പറഞ്ഞൂടേനി ലേ അത് ഞാനറിയൂല എന്നോട്-എന്നോട് പറയാതെ എടുത്തതാണ്ന്ന്
അത് ഒക്കെ ഞാൻ പറഞ്ഞിക്കണ്. പറഞ്ഞിക്കണ് ഒക്കെ ഞാൻ പറഞ്ഞിക്കണ്.
മ്ഹ് പിന്നെന്ത് ചെയ്യാ ഓര് സ്വർണ്ണം വാങ്ങി തന്നെയെങ്കില് നമ്മള ഷെയർ ഓര് വെക്കുമ്പോ അതിന്റെ സ്വാ സ്വർണത്തിനും കൂടി ഉള്ളത് എന്റെ തന്നാല് എന്നാ പറയാ ഇന്റെ സ്വർണത്തിനുള്ളത് ഇന്റെ കയ്യിൽ തന്നിട്ട് ബാക്കിയുള്ളവർക്ക് എല്ലാർ കൂടി ഒരെച്ചാ മതി. അതെ അത് മാറ്റി
ഏത് കാലത്ത് ഓരി അത് വരെന്റെ ലൈഫ് ഇങ്ങനെ കളയേ
ഓര് ഇപ്പ അടുത്തൊന്നും ഊരി വെക്കണില്ല.
ആഹ് അതൊന്നും ഇപ്പത്തെ അടുത്ത് ഊരി വെക്കൂലടി.
ഉം എന്നാ പിന്നെപ്പം അതും നോക്കിയിട്ട് കാര്യല്ല. ഏതാലും.
ഉം, ഗൾഫി ഓൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അങ്ങട് വരട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാനട്‌ വരട്ടെ അപ്പൊ എന്താ ചെജ്ജാന്ന് മറ്റവനോടും പറഞ്ഞി ഞാൻ വന്നിട്ട് പോവാ അനക്- ട്ടാന്ന്
ആഹ്
ആ മ് മറ്റേ ആങ്ങളനോടെ ഓൻ ദുബായ് പോവാൻ നിക്കാണ് ഓൻ്റെ മെഡിക്കലൊക്കെ കഴിഞ്ഞിക്ക്ണ് ഇനി സ്റ്റാമ്പ് അടിച്ച്ങ്ങാണ്ട് വരാണ്ട്
അപ്പോ പറഞ്ഞ് ഏതായാലും ഇത്ര ആയില്ലേ അപ്പോ ഞാൻ വന്നി- ട്ട് ഓളതൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് എനിക്ക് പോവാ
ഉം അത് ശരിയാണ് അത് പറഞ്ഞത് ശരിതന്നെയാണ് ഒരാളും കൂടി- എല്ലാം നല്ലതന്നെ എന്തൊക്കെ തീരുമാനം ഉണ്ടാവ്ണെ ബാത്റൂമ് ക്കേറെ എന്തൊക്കെ തീരുമാനം ഉണ്ടാവ ആവോ ലേ
അ
അ അതോലായിട്ട് അപ്പിടാന് അപ്പിടാണ്ടോലോ ഓനിക്ക് ഉം ഏതായാലും നമുക്ക് അനുകൂലായിട്ടുള്ള-
എനിക്ക് തന്നെ പ്രഷർ കേറാ ഞാൻ തന്നെ ണ്ട് വിളിച്ചു ചോദിച്ചാലോ ങ്ങളും എന്താ കുട്ട്യാളും എന്നോട് കാട്ടിക്കൂട്ട- ത് ഉം. തവക്കൽത്തു അലല്ലാഹ് പട - ചോന്ക് അട് വിട്ടോട്ത് അത്ര തന്നെ മനുഷ്യന്മാരവാം ഇത്യ എന്നുള്ളത് മനസ്സിലായിക്കോളും പിന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞാ ഏറും പ്രശ്നാവും
ഉം മ് ആഹ കൂട്തലൊന്നും പറയണ്ട അതാണ് പ്രശ്നായിപ്പോ ആ അജ ഒന്നും പറയണ്ട തൽക്കാലം കിട്ട്വോല്ല്യേന്ന് നോക്ക് കിട്ടൂലാന്നുണ്ടെങ്കിലേ പറഞ്ഞാ മതി. അലോ ഹലോ
ഹലോ
ആ ഹലോ ജ് ഒന്നും ഇപ്പ തത്കാലം ഒന്നും പറയണ്ട ല്ലാന്ന് കാണം അങ്ങനെ തീരുമാനം ഉണ്ടാവില്ല. ആഹ് ഈ സൗകര്യം ആ ദിവസം എത്തട്ടാ അപ്പൊ കയ്യിയില് തരുവോ ഇല്ലേന്ന് നോക്കുക. കയ്യില് തരണില്ലെങ്കില് അപ്പൊ അതിനനുസരിച്ച് അപ്പൊ അയിന് എന്തേലും പറയാ പിന്നാ അപ്പൊ അവരോട് വിളിക്കാനും പറയാ
കമ്മിറ്റിക്കാരോട് പറയും അല്ലേ ഏഹ് അങ്ങനെ എന്നിട്ട് എന്താട ഓർത്താന എൻറെ എന്റെ ചായയും കടിയൊക്കെ ആായാ ഹലോ